ഹലോ
ഹലോ കേക്കുന്നില്ലേ ആ എന്തൊക്കെയാ വർത്താനം
നല്ലത് തന്നെ
ആഹ് വിഷുവൊക്കെ നിങ്ങക്ക് ഭയങ്കര ഇഷ്ടവാണല്ലേ നിങ്ങളെ അവിടെയൊക്കെ ആ ഭയങ്കര ഇതാ ഞ അതേപോലെ തന്നെ ഈ പെരുന്നാളും അങ്ങനത്തൊക്കെ ഇവിടൊക്കെയുള്ള പോലെ അതും നല്ല രസവാ ഉം ഉം പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നമുക്ക് ഇഷ്ടാണല്ലോ ഇങ്ങനെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ എല്ലോടത്തൊക്കെ പോവാന് ക്കും പണ്ടൊ ക്കെ ആവുമ്പോ എല്ലാരും ഈ ഓണത്തിനായാലും പെരുന്നാക്കായാലും എല്ലാ വീട്ടുക്കും പോയിന് ഡ്രസ്സ് സൊക്കെ കാണാൻ വേണ്ടിട്ടില്ലേ പുതിയ ഡ്രെസ്സൊക്കെ കാണാൻ വേണ്ടീട്ട്
പുതിയ ഡ്രസ്സ് എടുത്തത് കണാനും ഒക്കെ ഇപ്പൊ ഒന്നും അങ്ങനൊന്നും ഇല്ല
ഇപ്പൊ ഒന്നും അങ്ങനെയല്ല ഇപ്പൊ ഈ പണ്ടൊക്കെ പറഞ്ഞാല് ഒരു പെരുന്നാളായ ഡ്രസ്സ് എടുത്താല് അപ്പ തന്നെ വരും ഈ ഉണക്കാവമ്പോ കുട്ടികള് കാണാൻ ഈ ഫ്രണ്ട്സൊക്കെ വീട്ടിക്ക് വരും കൂട്ടുകാരികളൊക്കെ എന്നിട്ട് രസവുണ്ടോ രസം ഇല്ലേ എന്നൊക്കെ നോക്കിയിട്ട്
ആഹ്
അങ്ങനെ പോണൊക്കെ ഒരു കാലം ഇണ്ടായിരുന്നില്ലേ
ഉം ഇപ്പൊക്കെ മീഷോനൊക്കെ ഓൺലൈൻ വഴിയൊക്കെ ബു ക്ക് ചെയ്യല്ലേ ഇപ്പോ എല്ലാവരും
തു തുണിക്കടയിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കണെ
അത് അത്രയൊന്നും രസവൊന്നുമില്ല ഉം തുണിക്കടയില് പോയാ നല്ലേ എന്താ ഫ്രണ്ട്സ് കൂടീട്ടൊക്കെ പോകുമ്പോ ഒക്കെ നല്ല രസവായിന് ഇപ്പൊക്കെ ആ ഒക്കെ ഇനി ഓൺലൈനീന്ന് ബുക്ക് ചെയ്യുക
അത് തന്നെ ഇപ്പൊ ഫുള്ള് അങ്ങനെയൊക്കെ ആയിട്ട് തന്നെ അപ്പോൾ എന്താന്ന് വച്ചാല് നമ്മളിപ്പോൾ ഈ കുടും ഈ ആദ്യവൊക്ക ഡ്രസ് എടുക്കാൻ പോകുക പറഞ്ഞാ ഈ തുണിക്കടക്കൊക്കെ പോകുമ്പോ എല്ലാം എന്താ പറയാ നമ്മടെ വീ എന്നിട്ട് നമ്മടെ വീട്ടീന്ന് എല്ലാരും എപ്പഴിക്കും എല്ലാരും പോവും ഇപ്പ എന്ന് പറഞ്ഞാല് ഇപ്പ ആദ്യവൊക്കെ കൂ ട്ട് കൂടുമ്പോ ഇനിയിപ്പോ പറഞ്ഞാ എല്ലാരും ആ ഹലോ കേക്കുന്നില്ലേ ഹലോ കേക്കുന്നില്ലേ
ഉം ആ കേക്ക്ണ്ട് ആ
ആ ആഹ ആഹ ഈ പണ്ടൊക്കെ ആയാല് ഈ നമ്മ ഇപ്പൊ ഫുള്ളാണ് കുടുംബാണല്ലൊ കൂട്ടു കുടുംബത്തിന്ന് എല്ലാരും പോയല്ലോല്ലേ ഇപ്പെം ആഹ് ഇപ്പൊ എല്ലാരും ആ പണ്ടൊക്കെ ആകുമ്പോ ഏ വീട്ടില് നറെ ച്ചആൾക്കാരേക്കാരം അച്ഛന് അമ്മ ജേഷ്ഠാനുജന്മാര് മക്കള് അങ്ങനെയൊക്കെ ആയിട്ട് കൊറെ പേരുണ്ടായിനി പക്ഷെ ഇപ്പൊ നോക്കാണ് ണ്ടെങ്കിൽ തെന്നെ ഇപ്പ എല്ലാരും അവനവന് വീട് എട്ത്ത് മാറി അല്ലെ ആ ഒരു ബന്ധം തന്നെ ഇപ്പൊ കൊറെ പോയിട്ടില്ലേ? എപ്പെഴേലും ഇപ്പൊ ഒര് ആ ഒരു കല്യാണൊക്കെ ഇണ്ടാവുമ്പോഴെരിക്കും ഇപ്പ എപ്പെളേലെക്കെരു നമ്മളൊരു ആൾക്കാരെ ആ കാണ്ന്നത് ആഹ അപ്പൊ തന്നെ നമുക്ക് ചിലതെക്ക ഒന്നും സംസാരിക്കാനുണ്ടാവില കാര്ണം എന്താ ഇപ്പൊ പറയാ എന്താപ്പൊ പറയാ വിചാരിച് നമ്മളിങ്ങനെ നിക്കും അല്ലേ ഉം നിങ്ങളെ നിങ്ങളിപ്പോ ഏഹ് നിങ്ങളിപ്പോ ഇങ്ങനെ വീട്ടിന്റെ അട്ത്ത്ള്ള ആൾക്കാരട്ത്തൊക്കൊക്കെ പോവാറുണ്ടോ?
ആഹ് പോവാറുണ്ട്‌ അവ്ടെ പോയി സംസാരിക്കാറൊക്കെണ്ട് ഉം അങ്ങെള് ഒരു ആ ഒര് മൂ നാല് അഞ്ച് മണിയൊക്കെ ആയാൽ കൊറ്ച്ച് ആൾക്കാര് കൂടിട്ട് കൊറേ നേരം സംസാരിക്കും ആറ് മണി ആറെരെ വരെയൊക്കെ സംസ് സാരിക്കും ഉം
നല്ലെ രെസായിരിക്കൂലേ ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കാന് മന്സ്സിനൊര് നല്ലെരു സന്തോഷം കിട്ടൂല്ലൊലേ എല്ലാരോടും സംസാരിച്ചിക്ക് ഇര്ന്ന് ഈ വീട്ട് ആഹ് ആ അതെന്നേ പഷേ എന്താ പറയാ പ്പീ ഇത്ണ്ടാവലോ മ്മക്കെന്തെങ്കില വെഷമോ ഇപ്പ ഈ ഇത്ണ്ടാവൂലേ നമ്മക്കെന്തെങ്കിലും വെഷമം സങ്കടൊക്കെ വരുമ്പോ വീട്ടിൽ ഇങ്ങനെ ഒച്ചറ്റക്കിങ്ങനെ ഇരിക്കുമ്പോ നമ്മക്ക് ആരുല്ലെങ്കില് ഒര് സമാധാന ഇല്ലെല്ലോ എന്താപ്പം ചെയ്യാ അമ്മക്ക് ഈ ഒര്തിങ്ങനെ കൂടി സങ്കടം ഒക്കെ ആകെ കൂടി വരെന്നല്ലാതെ പൊർ ത്തൊക്കെ എർങ്ങുമ്പോ എല്ലാരും എല്ലാരോടും സംസാരിച്ച് ഇടപെയ്കുമ്പോ ആ ഒരു സമാധാനും ഒര് ഇതൊക്കെ കിട്ടൊല്ലൊല്ലേ നിങ്ങള്പ്പോ കൂട്ടാരിയളെ വീട്ട്ലോട്ടൊക്കെ പോവാറുണ്ടോ?
ഏയ് ഇപ്പൊ ഒന്നും അങ്ങെനെ പോവാറില്ല ഇപ്പൊക്കെ കുടുംബം ഫാമിലിയൊക്കെ യായിട്ട്ങ്ങനെ കഴിയുമ്പോ ഉം സമയൊന്നുല്യല്ലോ
സമെയൊന്നുല്ല്യാ
ഉം വിളിക്ക്യും പരെസ്പരം ഉം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും ഗ്രൂപ്പ്ല് മെസ്സേജ് അയക്കും അങ്ങനെയൊക്കെയാ
ആഹ് ആമ് ഇപ്പ എല്ലാർക്കും അവനാന്റെ കാര്യങ്ങെളെക്കായി ലെ പണ്ടത്തെ ആ ഒര് ഇതൊന്നും ഇല്യല്ലോഇപ്പൊ എന്തെപ്പറ്‌യ്യാ രെസും ആഹ് ഈ പണ്ട്ക്കെ പറഞ്ഞാല് ഫ്രൻസായിട്ട് വീട്ട ഇങ്ങനെ കളിച്ചാൻ പോവലായിട്ടും അങ്ങെനായിട്ട് ഭയെങ്കരെ രസായിനെല്ലോ
ഉം
ഇപ്പന്നൊക്കെ പർഞ്ഞാ ആകെ മാറി അവനെ നവൻ അവന്റെ വീട്ട്ല് ഒതുങ്ങി കൂടാൻ തൊടങ്ങില്ലേ ഇപ്പൊം കുട്ട്യേളൊക്കെ ആയെപ്പം അവരാന്റെ കാര്യങ്ങൾ തെന്നെ നോക്കാണ്ടാവും കൊറേ
ഉം
ഉം പക്ഷെ പണ്ടിപ്പം ചെറുപ്പാവണെതാണ്ലേ ഏറ്റവും രെസം
ആഹ് അത് അതൊരസം നമുക്ക് ഒന്നും അറിയണ്ട ഇങ്ങനെ നമുക്ക് നല്ല ഇതീലിങ്ങനെ നടക്കും കളിക്കും ഒക്കെ ചെയ്യാം.
അന്നെ നമുക്കിപ്പം എന്ത് വെഷമ വെഷമോ സങ്കടം ഇണ്ടെങ്കിൽ പെട്ട്. ട്ടന്ന് അമ്മമാരോട് വന്ന് പറയാ ഇപ്പൊ. ഇങ്ങനെ എന്തെങ്കിലും ഒന്നും അറിയണ്ട വീട്ടിലെ കാര്യാണെങ്കിലും നമുക്കിങ്ങനെ കൂട്ടുകാരികളൊപ്പം ഇങ്ങനെ. കളിച്ച് നടന്നാൽ മാത്രം മതി. രാവിലെ ആകുന്നു വയ്ന്നാര ആകുന്നു രാത്രിയാകുന്നു. അങ്ങനേനി ഇപ്പ അങ്ങനെയല്ലല്ലലെ.
അല്ല ഫോൺ ഇണ്ടായി കഴിഞ്ഞാ.
ആഹ് ക്കെ ആഹ് അതന്നെ ആകെ ആകെ തെരക്കിലാവൂലേ അമ്മളന്ന്. ഇപ്പം. ആഹ് ആ ഇപ്പൊ ഇപ്പൊമ്മളോടാരെങ്കിലും ഇപ്പം നമ്മളിപ്പ തന്നെ ആരോടല്ല നമ്മളോടന്നെ സംസാരിക്കാൻ വരുമ്പോ തന്നെ. നമ്മൾ എന്തെങ്കിലുമൊക്കെക്ക നമ്മളെന്തെങ്കിലൊക്കേക്കാരം നമ്മളെ മക്കളെ മക്ക മക്കളെ വെയ്ത്താലേ ഓടലും പണിയായിരിക്കും നമ്മ. ക്ക്‌ അവരങ്ങട്ട് പോയി അവരെങ്ങട്ട് പോയിന്നൊക്കെ ആലോയിച്ചിരിക്കേക്കാല്ലേ. പിന്നെ ഏഹ്. ഇനിക്ക് പാചകം പഠിക്കാൻ നല്ല ആഗ്രഹമാണ് പക്ഷെ അത്. ആഹ ഹ ഹ ഹ ചെറ്തായിട്ട് ഉം ഉം പിന്നെ നിങ്ങൾ ചെറുപ്പത്തിലെന്നെ പാചകൊക്കെ പഠിച്ചിണ്ടാവുല്ലേ ഈ
ഞാന് ആഹ് അമ്മള് സ്കൂളി പോകുന്ന സമയത്ത്. തന്നെ ക്ക് കേറാനും ഇപ്പൊ അട് ക്കളെക്കേറാൻ മടിയൊന്നുണ്ടായിര് ന്നില്ല.
ആണ്ല്ലേ എല്ലാ ജോലിയും ചെയ്യാ മതീല്ലേ?
ഉം
ആഹ് അയിന് ഞാന് ഇൻക്ക് അങ്ങനെ ഒന്നുല്ല പക്ഷെ ഇൻക്കീ ഒര് പച്ചക്കറികളൊക്കെ ഇണ്ടാക്കുന്നത് ഭയങ്കരിഷ്ട്ടാ അതേപോലെ തന്നെ ഈ പച്ചക്കറികള് നനക്ക്ണത്. ഇപ്പതെ പോലെത്തന്നെ ആ പൂക്കള് നനക്ക്ണെ അങ്ങൻത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ട്ടാണ്. അയിന് പുതിയ പുതിയ ആ ആ ആഹ് അതെ അതെ അത് ഞമ്മക്ക് ഇങ്ങ ട്ട് തര്ന്ണതാണല്ലോ എന്തൊരാ സന്തോഷോക്കെ അങ്ങൻത്തൊക്കെ. പിന്നേം ഇൻക്കിങ്ങനെ ഈ പല പല കളറ്ള്ള പൂക്കളാണ് ഏറ്റവും ഇഷ്ടം. ഇനിം ഈ പത്തണി മുല്ലേ ഒക്കെ കേട്ടിട്ടില്ലേ?
ഏഹ്
ഏ പത്ത്മുല്ല മ പത്തണിമുല്ല ഇങ്ങനെ നനക്ക് മനസ്സിലായോൽക്ക് അറിയാ കൊറെ കൊറെ ആ ആ അതെ എന്നെ ആ അതെ അതെ ആ ആ പല പലേ കളറില്ണ്ടാവ്ണത്.
പടർന്ന് വേഗം ഇതാവ്ണെ ആ അതിവിടുണ്ടായിരുന്നു ഉം
അതെ ഇണ്ടായിരുന്നില്ലേ ഇൻക്ക് അതേ ഇവിടെണ്ടായിരുന്നു നെറച്ച് ഇണ്ടായീനി പക്ഷെ ഇപ്പത്- ഇല്ല
ആഹ് അതിപ്പം ആഹ് അതിപ്പല്ല്യ അതത് കാണാൻ കിട്ടണില്ല ഇപ്പത് ആ ചെടി
ന്നാഎന്താവലേ? പ്പതീരെ ഇല്ലവനും ഇൻക്കാണെങ്കി ഭയങ്കരിഷ്ട്ടാണാ ചെടി അതൊക്കെ ഇവടെ നറ്ച്ച്ണ്ടായീനി ആ ആ അതെന്നെ അഹ് രാവിലൊക്കെ ആവുമ്പോ ഭയങ്കര രസാത് വെള്ള ചൂപ്പ് റോസ് പല പല കളറിലാണില്ലൊ അത്ണ്ടാവ
ഉം
ഇന്ക് ഭയങ്കരിഷ്ട്ടേനി അത് പക്ഷെ ഇപ്പ അത് ഇപ്പത് തീരെ കാണാല്ലല്ലോ ആഹ് ശെരിയാണ് തീരെ കാണാല്ല ആഹ് ഈഹ് ഇപ്പ ആചെടി തീരെ കാണാനില്ല എന്താ പിന്നെ അതുപോലെത്തന്നെ വെ കൊറേ ചെടികള്ണ്ട് അതുപോലെത്തന്നെ കാണാതെ ഇപ്പ പ്പണ്ടോക്കെ കണ്ടിട്ട് പിന്നട് കാണാതായാ കൊറേ ചെടികള്ണ്ട് ആഹ് അതന്നെ ഈപ്പം ഏയാത് അത് അതന്നെ റ്റേ ഈ മുല്ലപ്പൂവന്നെ പണ്ടെല്ലാ വീട്ടില് ഇണ്ടായ്ര്ന്നല്ലോ പഷേ ഇപ്പ നോക്കുമ്പോ ആഹ് ഇപ്പൊ നോക്കുമ്പത് കൊറവാണല്ലേ ഞങ്ങളെ വീട്ടിലക്കെ പണ്ട് കൊറേ മുല്ല പ്പൂണ്ടായിട്ട്ണ്ട്‌ പക്ഷെ ഇപ്പൊഅഒന്നുല്ല
ആഹ് കൊറവനെണ് ഇവ്ടെണ്ട് ഇന്നാലും ഇവ്ടെണ്ട് ഇവിടെണ്ട്‌ മുല്ലപ്പൂവ്ടെണ് ണ്ട്‌
മുല്ലപ്പൂവിടൊണ്ട്‌ നിക്ക് അതിന്റെ സ് മാ ഏഹ് വാസന മണം ഭയങ്കര ഇഷ്ട്ടാ രാത്രി അയിലേക്കെ നടന്നുപോവുമ്പ നല്ല മണാണ് ആഹ് അതേപോലെത്തന്നെ ആഹ് ഒര് അമ്മളെ വീട്ടിക്കന്നെ ആരെങ്കിലൊക്കെ വരുമ്പോ ഓര്ക്ക് ഭയങ്കരിഷ് നമ്മളെ വീട്ടിലിര്ക്കാന് കാരണം നല്ല മണാണല്ലോ ഉം അതെ പോൽത്തന്നെ ഈ പണ്ടക്കെ ആവുമ്പോ രാത്രിന്നെ ഓരോ വീട്ടിക്ക് പോയിട്ട് മുല്ലപ്പൂവക്കെ പറിച്ച് വെച്ച് പറിച്ച് വെക്കെയ്നി പ്ലസ് സ്കൂൾക്കൊക്കൊ പോവുമ്പൊ അത് ചൂടി പോവാൻ വേണ്ടിട്ട് ഉം അന്ന് ഭയങ്കര രസാണല്ലോ
ഉം
ഈഏഹ് അത്പോൽതന്നെ ഉം ഉം ഇല്ല, അതെന്താന്ന് - പോലും അറിയില്ല പൂവാണ്ന്നറിം പക്ഷെ അതിങ്ങനെ ചൂടാൻ പറ്റോന്ന് അത്, ആദ്യള്ള കല്യാണത്ങ്ങന്നൊക്കെ ഈ മണവാട്ട്യാളൊക്കെ മുല്ലപ്പൂവൊക്കെ ഇടുആയ്രുന്നു പിന്നെ പഷേ ഇപ്പൊ കൊറവാണല്ലോ, ഇപ്പങ്ങനെ ആഹ് ഇപ്പൊ കൊറവാ ഇപ്പ- എപ്പളേലൊക്കെ ആരേലൊക്കെ, അതെന്നെഅമ്മക്ക് അത്ഭുതെയ്ക്കാരം. ആഹ് ഈ ഒരു പുത്യെണ്ണ് - ഇട്ട്ണെല്ലോന്ന് തോന്നും. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ കുട്ട് കുട്ട്യാക്ക് മുല്ലപ്പൂവ്ന്നൊക്കെ പറയുമ്പോ നല്ല മണണ്ട് അത്രന്നെ, ഇങ്ങനെ ചൂടണ്ട ന്നൊറീല്ലല്ലോ. ചെറ്യേ കുട്ട്യാക്ക് ഈഹ് ചെർ ചെറ്യേ കുട്ട്യാക്കാണെങ്കില് - ഉം ഇന്ന പണ്ടൊക്കെ ആവുമ്പോ നല്ല രസായിനല്ലോ മുല്ലപ്പൂവൊക്കെ ചൂടി സ്കൂ - സ്കൂൾക്ക് പൂവാനാണെങ്കിലും മുല്ലപ്പൂ, ആഹ് ആഹ് അതന്നെ. ചൂട്യാലും നല്ല മണണ്ടാകും. ഭയങ്കര ഈ മുല്ലപ്പൂവ്നൊക്കെ വേണ്ടി എപ്പഴും തർക്കെയ്ക്കാരം. തല്ല്, ഈ പൊറ്ക്കാം പോവ്മ്പോ ഈഹ് തോനെ ആര്ക്കാ കിട്ട്ണത് കൊറേ ആര്ക്കാ - കിട്ട്ണത് വിചാര്ച്ച്ട്ട് അങ്ങനെക്കെ കൊറെ കീസിലൊക്കെ കൊണ്ടേയ്ക്കാരെ ഓട പക്ഷെ ഇപ്പ അങ്ങനെയൊന്നു ഇല്ല. ആഹ് അതൊക്കെ ഒര് കാലം ഇപ്പൊ ഉം ഇപ്പങ്ങനെയൊന്നുല്ല. അതേപോലെന്നെ ഈ മാങ്ങന്റെ- കാര്യം പറയാണ്ന്ന്ണ്ടെങ്കി തന്നെ. പണ്ടൊക്കെ ഏതെങ്കിലും വീട്ടിലൊക്കെ മാവക്കെണ്ടെ, മാങ്ങേക്കെ ഇണ്ടെങ്കില്- എന്താ അത് പെറുക്കാൻ വാണ്ടീട്ട് ഓടും.
ഉം
ഒരു മയെയോ കാറ്റോക്കെ വന്നാല്. പക്ഷെ ഇപ്പങ്ങനെന്നു ഇല്ല ഇപ്പൊ ഏഹ് ഒട്ട്മിക്ക വീട്ട്ലും മാവും കാര്യങ്ങളൊക്കെ ഒക്കെണ്ട്ലേ? ആഹ് അതേപോൽതന്നെ,
അതെ പുളി പെറ്ക്കാം, പുള്യോക്കെ പുളി
പുളി ഉം ഉം പുളി പൊറുക്കാനെത്രോ ഓടീട്ട്ണ്ട് ആഹാ.
അതൊക്കെ രസാലേ? കൊറേ പുളി ഉം ഉം പുളിയും അതായത് മാങ്ങായാലും ഉപ്പും മൊളകൊക്കെ ഇട്ട് വെളിച്ചെണ്ണയക്കെ ഇട്ട് കഴിക്കാന് ഭയങ്കരെ രസായിര്ന്നു അതൊക്കൊര് കാലം പക്ഷേ ഇപ്പത്തെ കുട്ട്യേക്കതൊന്നും അറിയൂല. ചെൻച്ചത് ചെറ്യേ ആഹ് എന്താ പോലും അ എന്താ പറയാ ഇങ്ങനെക്കെ നമ്മളൊക്കെ കഴിക്ക്ണാണുമ്പം ഇതെന്താ ഇതെന്താ ഇങ്ങനെ ചോയ്ക്കും അല്ലാതോര്ക്ക്പ്പഹൊന്നും ഇതില്ല.
അവര്പ്പം ഫോണൊക്കെ ആയകാരണം ഫോണ്‌മ്മല് ഇപ്പൊന്നുല്ല ഫു ഫുള്ള് ഫോണ്ല്ങ്ങനെ കണ്ടോണ്ടിരിക്കാ ഇതൊക്കെ പണ്ടക്കെ ആവു ഇപ്പോ അതൊന്നും ഇല്ല്യായിര്ന്നല്ലോ എല്ലാർക്കും നല്ലേ ഏഹ് രസായിട്ട് എല്ലാരും അങ്ങനെ പോവായ്ര്ന്നെ പക്ഷെ ഇപ്പങ്ങനെന്നും ഇപ്പ അങ്ങനെന്നും ഇല്ല.
ആഹ്
ആഹ് ആഹ് അതെ
ഉം ഉം
ഇന്നാ അയിക്കോട്ടെ ശരി.
ആഹ് ആഹ് ശരി ആഹ്.